ഹലോ. ഓ നല്ല വിശേഷം സുഖാണോ.
ഉം സുഖായിട്ട് പോന്നു.
അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചോ.
ആഹ് ഫുഡ് കഴിച്ചു.
അതെ ഔ കഴിച്ചു കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യല്.
ഒന്നുല്ല ഇപ്പൊ സ്പെഷ്യല് എന്ന് പറയാൻ എന്താ ഇതുണ്ടായിരുന്നു കുമ്പളങ്ങ മോര്.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
മോര് മോര് പാർന്നാണ്ട് ഒരു കുമ്പളങ്ങ കറിണ്ട് അത് ഉണ്ടായിരുന്നു. ചെമ്പല്ലി മീൻ ഫ്രൈ ചെയ്തതും അത് തന്നെ വേറൊന്നും ഇല്ല.
അതേല്ലേ.
നിനക്ക് എന്തായിരുന്നു സ്പെഷ്യല്.
എനിക്ക് ഇവിടെ ബിരിയാണി ചിക്കൻ അങ്ങനെ ആരുന്നു.
ഒ ഓ നിങ്ങള് അധിക ദിവസവും അങ്ങനെ ബിരിയാണി ചിക്കൻ അങ്ങനെയുള്ള. ഭക്ഷണങ്ങള് കഴിക്കുന്ന തോന്നുന്നുല്ലേ ആഹ്. പക്ഷെ എന്താച്ചാലേ അത് അധികം കഴിച്ചാല് ശരീരത്തിന് വളരെ അധികം കേടാണ്.
ആഹ് അതെ പൊറത്തുന്ന് അധികം കഴിക്കരുത് എന്നാണ്.
അതെ എന്താ പറഞ്ഞേ.
പൊറത്തുന്ന് ഫുഡ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല.
അതെ ഹാനികരാണ് അപ്പൊ നിങ്ങൾ പൊറത്തുന്ന് അധികം ഫുഡ് കഴിക്കാറുണ്ടോ.
കഴിക്കാറുണ്ട് സാഹചര്യങ്ങള്.
സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണോ കഴിക്കുന്നത് നിങ്ങ. എന്റെ വോയ്സ് എന്തേ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ ഫാനിൻ്റെ സൗണ്ട് കേക്കുന്നുണ്ടോ.
ഇല്ല ഇല്ല കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ആഹ് അപ്പൊ ഞാൻ പറയാ ഇപ്പൊ നമ്മുടെ അ ധിക രോഗങ്ങൾ ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ പല പല രോഗങ്ങള് അധികായിട്ട് വരുന്നുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡ് അതിന് മെയിൻ ഘടകാണ്. ജംഗ് ഫുഡ് കഴിച്ചാ തന്നെ നമ്മുടെ ശരീരം ഇള്ള ആരോഗ്യവും ഇല്ലാതാവാണ്.
ആഹ് ഇല്ലാതാവാണ്
അപ്പൊ ഇങ്ങള് ജംഗ് ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ആളാന്ന് തോന്നുന്നു?
ആഹ് ചെറുതായി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് കഴിക്കേണ്ടി വരുന്നതാണ്.
അഹ് ശരി അങ്ങനെയാണല്ലേ?
ഇയാള് കൃഷിയോടൊക്കെ താല്‌പര്യംള്ള ആളാണോ?
ആഹ് കൃഷിയോട് ഇൻക്ക് ഇൻക്ക് കൃഷിയായി കാണുന്നത് ഇഷ്ടാണ് പക്ഷെ ഇൻക്കത്. ചെയ്യാനറിയൂലാ. കൃഷി അങ്ങനെ ഇല്ല ഇണ്ടാക്കിയാലും അങ്ങനെ ഇണ്ടാവാറില്ല.
അഹന്നെ
ആഹ് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ
ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ എന്താ പിന്നെ. താല്പര്യത്തോട്കൂടി ചെയ്യുന്ന ചെയ്യുമ്പോ ഒക്കെ രസല്ലേ
അതെ പക്ഷെ ഇൻക്കെന്തോ ആയി കാണാനിനക്ക്ഷ്ടാണ് ഇന്റെ ഉപ്പയൊക്കെ നന്നായിട്ട് കൃഷിചെയ്യും
ഓക്കെ ഇണ്ടായാണ്ട് തിന്നാനൊക്കെ ഇഷ്ടായിരിക്കുംല്ലേ?
ആഹ് അതെയതെ അതെനിക്കിഷ്ട ട്ടാണ് നമ്മുടെ വീട്ടിലെന്നെ ഇണ്ടാവുന്ന പച്ചക്കറികളായാലും ഫ്രൂട്ട്സായാലൊക്കെ ഇണ്ടായിട്ട് നമുക്കത് കഴിക്കുമ്പോ ഒരു ഒരു സാറ്റിസ്ഫക്ഷനാണല്ലോ കാരണം അത്രയും നല്ല നല്ല വിഷമയൊന്നുല്ല്യാത്തെ തടിക്കൊട്ടും ഹാനികരമല്ലാത്തൊരു ഭക്ഷണണല്ലോ അത് നമ്മുടെ വീട്ടിതന്നെ ആഹ് കുഴിച്ചിട്ടുണ്ടാക്ക
ആഹ് അതെ ശെരിതന്നെയാണ് പൊറത്തുന്നൊക്കെ വാങ്ങുന്നാട്ടി നല്ലത് നമ്മുടെ വീട്ടിലെന്നെ വീട്ട് വളപ്പില്ണ്ടാക്കുമ്പോ കൊറച്ച് കൂടെ നല്ലതായിരിക്കല്ലോ ആഹ് ആഹ് അതെ
ആ്ഹ് നിങ്ങളവിടെ എങ്ങനെ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ടോ?
എനിക്ക് താല്പര്യയ്ണ്ട് ചെയ്യുന്നുണ്ട് ചെ ചെറുതായിട്ട്ങ്ങനെ തൊടങ്ങിയിട്ടുണ്ട്
അതെ എങ്ങനെയ പഞ്ചായത്ത്ന്നങ്ങനെ വിത്തുകളൊക്കെ വാങ്ങി
അതെ അതെ പഞ്ചായത്ത്ന്നും അല്ലാണ്ടൊക്കെ വാങ്ങീയിട്ടങ്ങനെ ചെകിരിച്ചോറും ചാണകും അങ്ങനെക്ക ഇട്ടാണ്ട്
അത് ശെരി അങ്ങനെയാണല്ലേ?
അതെ
ആ അതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടെന്ന് തോന്നുന്നു ഇപ്പഴത്തെ ഈ കാലഘട്ടത്തിലൊന്നെ അധികം ആ ആരും അങ്ങനെയൊന്നും ഏഹ് ചെലർക്കൊക്ക അതൊരു നാണക്കേടാണ് കൃഷിചെയ്യാ അല്ലെങ്കില് ഇപ്പ നിങ്ങള് പറഞ്ഞ പോലെ ചകിരിച്ചോറ്, ചാണകം, എന്നൊക്കെ പറയുന്നതൊരു നാണക്കേടായി തോന്നുന്നൊരു കാലഘട്ടാണ്ത് ആ സമയത്ത് നിങ്ങള് ഇങ്ങനൊരു നല്ല പ്രവർത്തി ചെയ്യുന്നതിന് ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു.
ആഹ് അതെല്ലാരും ഇങ്ങനെ ആശംസിക്കാറ്ണ്ട് ഇപ്പത്തെ കാലത്ത് കാണാത്ത ഒരു രീതിയില് ഞാൻ മാറുന്നത് കണ്ടാണ്ട്
അതെഅതെ
അതെ
അത്പോലവെ എന്തെല്ലാംചെയ്യാറുണ്ട് വേറെന്തെല്ലാംആക്ടിവിറ്റീസ് നിങ്ങക്ക്റിയ
ആക്ടിവിറ്റീസ്ഞാൻനന്നായിട്ട് വെരക്കും ആഅതെചിത്രംനന്നായിട്ട് വരക്കും വെരക്കാൻവേണ്ടീട്ട്നല്ലഷ്ട്ടാണ്.
ഏഹ്ഇപ്പോൊനമ്മുടെപ്പോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ക്രോഷ്യഅതൊക്കെചെയ്യാറുണ്ടോ?
ക്രോഷിപ്പൊപഠിച്ചുവരുന്നുണ്ട്. പഠിച്ചുവരുന്നണ്ട്നെലവലിപ്പചി സ്റ്റിച്ചിങ്ങോന്നുംഅറിയത്തില്ല
ഇല്ലല്ലേഉംപിന്നെവേറെന്തെ ങ്കിലുംഅങ്ങനെകലാ കായികപരമായിട്ട് വേറെന്തെങ്കിലുംകാ
ആഹ്അതെഡാൻസ്ഡാൻസൊക്കെനന്നായിട്ട്കളി
ആഹ്ഞാൻകണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങള്പഠിച്ചുൊണ്ടിരുന്ന സ്ഥാപനത്തിലൊരു ഡാൻസ്കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്തോപഞ്ചാബിലഞ്ചികോഞ്ച്ആ പാട്ടിനെവെച്ചിട്ട്.
അതെയതെകളിച്ച
ആഒഅതൊരുരക്ഷയില്ലായിരുന്നുട്ടോ അതിന്റെകൊറിയോഗ്രാഫ്റ്റ്അ ആരായിരുന്നു.
അത്ഞാൻതന്നെയായിരുന്നു.
ഓ വേറെ ലെവല് ഞാൻ വിചാരിച്ചുട്ടോ നമ്മൾ ഈ സ്റ്റാർ സിംഗറില് അതിലൊക്കെ കാണാറുണ്ടായിരുന്നു സോറി സിംഗറിലല്ല ഡി ഫോർ ഡാൻസിലൊക്കെ അതിന്റെ അടു ത്ത് അങ്ങടെ എത്തൂല പക്ഷെ അതുപോലെയൊക്കെ നല്ല ആ ഓരോ മൂവ്മെന്റും ഓക്കെ എന്നാ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്നിന് ഒന്ന്മെച്ചായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു
ആ അതെന്റെ കൊറിയോഗ്രാഫി ഞാൻ തന്നെ ആയിരുന്നു
അതിപ്പോ ആ നിങ്ങള് എനിക്ക് നിങ്ങളെ ആ ഒരു രീതിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നാ തോന്നുന്നത് അത് പോലെ വേറൊരു ഡാൻസ് ഞാൻ നിങ്ങള ത് കണ്ടിട്ടട്ടുണ്ടായിരുന്നു മറ്റേ ഒരു കടൽ തീരുത്തുന്നോ അങ്ങനെ എങ്ങനെയോ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അതില് അതില് എല്ലാ കുട്ടികളും ഒന്നിന് ഒന്ന് മെച്ച പക്ഷെ എനിക്ക് ആ നടുല് നിൽക്കുന്ന ഒരു പാന്ൻറ് ഒക്കെ നല്ല ലൂസായിട്ട് നിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു
ആഹ് അതെന്റെ
ആഹ അപ്പൊ എപ്പളം ടോപ്പ് ഒക്കെ ഇട്ടിട്ട് ആഹ ഒരു ആ കുട്ടി കഴിച്ചത് അതാ നിങ്ങളുടെ ഫ്രണ്ടല്ലേ വേറെ കുട്ടിണ്ടായിരുന്നു ഒരു ഷിമ്മർ ഷോളൊക്കെ ഇട്ടിട്ട് പെപ്പ്ളം ടോപ്പ് ഒക്കെ ഇട്ടിട്ട്
ആഹ ആ ആ ആ ഓർ ക്കുന്നു ഓർക്കുന്നു അതെ അത് ഞാൻ തന്നെ ആയിരുന്നു
ആ അത ആ നിങ്ങളടേത് മാത്രേ എനിക്കതിലൊരു തെറ്റായിട്ട് ത്തോന്നയിട്ടുള്ള ബാക്കിയുള്ള കുട്ടികളൊക്കെ നായിട്ട് ഉഷറായിട്ട് കളിച്ചു നിങ്ങളെ അത്ര മോശം ന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും നിങ്ങൾങ്ങനെ ഓർത്തെർത്ത് കളിക്കുന്നത് പോലെ തോന്നി
ആണല്ലേ ഇനി ഭാവിയിൽ മെച്ചപ്പെടുത്താം ഞാൻ പഠിച്ചോണ്ടി വരുന്നുള്ളൂ എന്റെ കസിൻ വഴിയാണ് ഞാൻ പഠിക്കുന്നത്
ആ അത് ശരി കസിന് എങ്ങനെ നന്നായിട്ട് ഡാൻസ് ചെയ്യോ
ഡാൻസ് അറിയുന്നന്നല്ലോ പക്ഷെ എല്ലാം അറിനോലെ പോലെയാണ്
അത് ശരി
എല്ലാം അറിയുന്ന പോലെയാണ് സംസാരങ്ങളൊക്കെ പക്ഷെ ഒന്നും അറിയില്ല അവൾ ഇങ്ങനെ പഠിക്ക പഠിച്ചു വരുന്നേയുള്ളൂ
ആ ആ ആ ചില കസിൻസ് ഉണ്ട് അങ്ങനെ എല്ലാം അവർക്ക് അറിയും എന്നുള്ള രീതിയിൽ എന്റെ എൻ്റെ ആ കുടുംബത്തിലും ഉണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി അവൾക്ക് അവൾക്ക് എല്ലാം അറിയും അതുപോലെ അവൾ കുറച്ച് കുറച് അധികം പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പറയെ ഞങ്ങൾ അങ്ങനെ ഇട്ട് കളിയാക്കും. ആസ് എ ഡിഗ്രി സ്റ്റുഡന്റ് ആസ് എ സോഷ്യോളജി സ്റ്റുഡന്റ് ആ രീതിയിൽ ഇങ്ങനെ പറയും നമുക്ക് തമാശായിട്ട് തോന്നും പണ്ട് നൈസ് ടു മീറ്റ് യുവെൽകം ടൂ നൈസ് ടൂ മീറ്റ് യു പറയുന്നത് പോലെ നമുക്ക് തോന്ന ഒന്നും അറിയൂല്ല എന്നാലും എന്തേ ങ്ങനെ പറഞ് പിടിച്ച് നിൽക്കാൻ നോക്കുവല്ലോ അതെ അതെ പിന്നെ ഒന്നാമത് നമുക്ക് നമ്മള അത്ര പൊട്ടമാരല്ലോ നമ്മൾ അത്വവ ശ്യം ഇംഗ്ലീഷും എല്ലാം അത്യാവശ്യം നമുക്ക് നന്നായിട്ട് അറിയുന്നവരാണ് അപ്പൊ നമ്മുടെ മുന്നിൽങ്ങനെ ആ ആസേ ആസയ എന്നൊക്കെ പറഞ് നിൽക്കുമ്പ നമുക്ക് ചിരി വരും പിന്നെ നമ്മള് അവരെ സങ്കടപ്പെടുത്തേണ്ട അങ്ങനെ അട്
അതെ അവരുത് കേട്ട് കേട്ട് നമ്മുക്ക് തന്നെ മെന്റല ആകുന്ന രീതിയില ആയിരിക്കും
അതെ അതെ ഉ ന നല്ല ചുമയുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ വൈറൽ ഫീവർ ഉണ്ടല്ലോ അത്ണ്ടായിരുന്നു അതുകൊണ്ട് തോന്നുന്നു നന്നായിട്ട് ചുമക്കുന്നുണ്ട് ഇപ്പോ
അതൊക്കെ പുറത്തു നിന്ന് ഇങ്ങനെ ഫുഡ് വാങ്ങിട്ട് കഴിച്ചിട്ടാണ്
അല്ല അല്ല നമ്മള അങ്ങനെ പുറത്തൊന്നും ഫുഡ് കഴിക്കാറില്ല കേട്ടോ ഇവിടെ തന്നെ കുക്ക് ചെയ്യാറാണ് അധികവും പിന്നെ റയറ ആയിട്ടേ പോയെങ്കിലും ഒ ക്കെ ഒന്ന് പുറത്തു പോകുമ്പോം കഴിക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാറില്ല അതുപോലെ തന്നെ എനിക്ക് ചിലവർക്കൊക്കെ ഉണ്ടല്ലോ ഡ്രസിനോട് ഭയങ്കര ആയിട്ട് ക്രേസ് എനിക്കതില്ലട്ടോ ഞാൻ അങ്ങനെ കൊറെ ഡ്രസ്സ് വാങ്ങിക്കൂട്ടുക അതൊന്നും ഞാൻ ചെയ്യാറില്ല
ഇയാൾ സ്റ്റിച്ച് ചെയ്യോ
ആഹ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും ഞാൻ ഇവിടെക്കെ അടുത്തുള്ള ആളുകൾക്കെ അടിച്ച് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ക്യാഷ് എനിക്ക് വാങ്ങാൻ മടിയാണ് കേട്ടോ കാരണം അത് അവർക്കൊരു ഉപകാര ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കാറുള്ളത്
ആ പിന്നെ ചിലവരുണ്ട് നമ്മളെത്ര ഓർക്കെല്ലാം അറിയാം എന്നാല നമുക്കറ്റ് ഒരു സഹായം ചെയ്യാത്ത രീതിയില്
ആ അങ്ങനെയുള്ളവരുണ്ട് ഇനി എൻ്റെ ആ എൻ്റെ കസി ണ്ടായിരുന്നു അങ്ങനെ എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എന്റെപ്പോ എ ഇമ്മന്റെ വീട്ട കാരായാലും ഒക്കെ എന്നോട് അടിച്ചു തരാൻ പറയും ഞാനിന്ന്‌ വരെ അവരോടൊന്ന് നോ പറഞ്ഞിട്ടില്ല ഞാനത് വാങ്ങിക്ക ഞ അവർക്കത് അറിയാത്തത് കൊണ്ടാണല്ലെ നമ്മോട് പറയുന്നത് എനിക്ക്പ്പോ ഉരവേദനുണ്ട് ശരീ ത്തിത്തില് പല ബുദ്ധിമുട്ടുകളൾ ഉണ്ട് എങ്കിലും ഞാനത് വാങ്ങിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് കാരണം എനിക്കറിയാം അവർക്ക് അത്ര ആഗ്രഹംണ്ട് അവർക്ക്തിന് കഴിയില്ല അപ്പൊ നമ്മൾ അറിയുന്നവര് അത് ചെയ്തു കൊടുക്കുക ആ ചിന്താഗതിയാണ് എനിക്ക്
അതെ അങ്ങനെ തന്നെ വേണം ആ ഒരു അവതിയിലന്നെ മുന്നോട്ട് പോവ
അതെ അതെ അപ്പ ഞാനിപ്പോ എന്റെ ഒരു കസിന്റെ അതായത്പ്പോ എന്റെ എൻ്റെ എന്റെ അമ്മോന്റെ പേരക്കുട്ടി അങ്ങനെയൊക്കെ പറയായും ആൾക്കിപ്പോ എത്രയോ ഡ്രസ്സുകൾ ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് പല പല മോഡല് ഇപ്പൊ കഫ്താൻ അടിച്ചു കൊടുത്തു റോംമ്പർ അടിച്ചു കൊടുത്തു അങ്ങനെ ആ ഞാനത് നിങ്ങോടെ വീട്ടിലോട്ട് ശീല കൊണ്ട് വരാറാണ് അളവിന് എന്തെങ്കിലും ഡ്രസ്സ് കൊണ്ടവന്നിട്ട് അത അടിച്ചു അടിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടപോ കൊടുക്കുള്ളു അല്ലാതെ ഇനി എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ ആ ശീലയോടെ അങ്ങനെ കൊടുക്കൂല അടിച്ചിട്ട് മാത്രം
അതെല്ലേ ങ്ങള് ഫുഡ ഒക്കെ ഉണ്ടാക്കുവോ
ഓഹ് ഫുഡ് ഒക്കെ നന്നായിട്ട്ണ്ടാക്കും ഫുഡ് നന്നായിട്ട് ഞൻ ഉണ്ടാക്കുന്ന ഇഷ്ടണ് പിന്നെ അത്ര ബോറ ആവാറില്ല ഇപ്പൊ അത്യാവശ്യം എപ്പല്ലാത്തൊരു പരിപാടിയാണെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്
ഏതായിരുന്ന് കൂടുതല് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കല്
ഞൻ ഉണ്ടാക്കുന്നതില് ഒട്ടുമിക്ക എനിക്ക് എന്താ പച്ചക്കറികൾ ഐറ്റംസ് ഉണ്ടാക്കുന്നത് എനിക്ക് അങ്ങനെ എനിക്കത്ഷ്ടമല്ലാത്ത കൊണ്ടായിരിക്കും അതിലേറെ എനിക്കിഷ്ടം ചിക്കൻ ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങൾുണ്ടല്ലോ അതില് വെറൈറ്റികൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതി ഞാൻ പല പല വെറൈറ്റികൾ പരീക്ഷിക്കാറുമുണ്ട്
അത ആ പരീക്ഷിക്കന്നൊക്കെ എല്ലാരും തിന്നാറുണ്ടോ
ആഹ് അതെ അതെ രണ്ട് തിന്നാറ് ഉണ്ട് ഞാനിപ്പോലറ്റ് യിട്ട് ലേറ്റസ്റ്റ് അല്ല കുറച്ച് മുന്നായിട്ട് ലോഡൺ പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആഹ് ഞാൻ വിളിക്കാംട്ടോ
ആഹ് ഓക്കെ ശർ